ഇപ്പൊ കേൾക്ക്ന്ന്ണ്ടോ?
ഹലോ
ഇപ്പൊ കേൾക്ക്ന്ന്ണ്ടോ?
ഓ ചെറുതായിട്ട്. സൗണ്ട് തീരെല്ലല്ലോ?
ഹലോ?
ഹല്ലോ?
ആഹ മഴയുണ്ടോ അവിടെ?
മഴല്യ. ഉം
ഇപ്പൊ അടുത്ത അറ്റം പെയ്തണോ എന്താ കാലാവസ്ഥ?
ഇ ഫോണിന്റെ വോളി ഒന്നോടി കൂട്ടി വക്കുവോ? ഒന്നും കേൾക്കല്ല പറഞ്ഞ തിരുന്നില്ല.
എന്താ അവിടുത്തെ കാലാവസ്ഥ?
കാലാവസ്ഥ വെയിലാണ്. മഴയില്ല.
ഒരു മഴക്കാലം പോലെ ഇല്ലല്ലേ ഫുള്ള് വെയിലാണ്.
ആഹ വെയില കുറഞ്ഞ മഴ പെയ്തിട്ടുള്ളു.
ഭയങ്കര ചൂടാപ്പാ.
ഉം മഴല്ലല്ലോപ്പറ കുറച്ച് സ്ഥലം പെയ്തിട്ടുള്ളു. മഴ
ആഹ് ആദ്യം കൊറച്ച് പെയ്തിട്ട് അങ്ങ് പോയി ഒ. രു മര്യാദക്കുള്ള മായൊന്നും പെയ്തി
ഒരു മര്യാദക്കുള്ള മഴയൊന്നും പെയ്തിട്ടില്ല
ആ അതെന്നെ
ഒരു ഇടിയും മിന്നും അതൊക്കെ ആയിട്ടുള്ള മഴ അതൊന്നും പെയ്തിട്ടില്ല.
ആ ഉം
പ്രകൃതിന്റെ ഓരോ മാറ്റങ്ങൾ
ഉം വെയില് ഫുള്ള് വെയിലന്നെ മഴക്കാലാണ് പറഞ്ഞിട്ടുകാര്യല്ല മഴ തീരണ്ട
പിന്നെ
പിന്നെന്താ എന്താ ചായക്ക് കടിണ്ടാക്കി?
ചായക്ക് ഇപ്പൊന്നും ഉണ്ടാക്കിട്ടില്ല
ഉം
സാധാരണ അങ്ങനെ പ്രത്യേകിച്ച ഒന്നും ഇണ്ടാക്കയില്ല എന്ന ഉള്ളപ്പോ എന്തെങ്ക ഉണ്ടാക്കും
ഉം
ഇനല മറ്റേ മരക്കേങ്ങൊക്കെ ഇണ്ടാക്കിനി ഇനില മരക്കേങ് ഉള്ളപ്പോ
എന്ത്
ഏ മരക്കേങ്ങില്ലേ?
കോങ്ങോ? ഉം
അതത്
വീട്ടിലുണ്ട എന്തെങ്കിലും ഉണ്ടാക്കിയതെ?
നിങ്ങള് അവിടെ എന്താ പറയണേ?
എന്ത് ഉണ്ടക്കിഴങ്ങാണോ അതാ മധുര കിഴങ്ങാ
ആ മധുരം മധുരം
തീരെ തെ മനസ്സിലാവുന്നില്ലേട്ടാ പറയുന്നത് റേഞ്ച് പ്രസ് ശ്ണാണോ എന്താ
കുട്ടികളൊക്കെ സ്കൂളിൽ പോയിനാ
ആഹ് സ്കൂളി പോയിന്
ആ
സ്കൂൾ വിട്ട് വന്ന് മദ്രാസപ്പോവാള്ള ഒരുക്കത്തിലാണ് ഓല്
ഓ
ഉം സ്കൂള് നാലരയ്ക്ക് കഴിഞ്ഞ് വരും. പിന്നെ അഞ്ചേ അഞ്ചിന് മദ്രസ. എത്ര നേരം മദ്രസ ഇണ്ടാവും.
റസ്റ്റ് ഇല്ലല്ലേ?
ഉം രാവിലെ ഒരാൾക്ക് ഇണ്ട്. രാത്രി ഒരാൾക്കും.
ഓ അങ്ങനെ
ഉം
പിന്നെ
പിന്നെ വേറെന്തൊക്കെയാ?
വേറെ എന്തൊക്കെയാ വിശേഷം പറ
എന്തെങ്കിലും കൃഷി ഒക്കെ ഇണ്ടാക്കോ വീട്ടില്?
ആഹ്
എന്തെല്ലാത്?
എന്തെങ്കും കടിയൊക്കെ ഇണ്ടാക്കും നിങ്ങളോ?
ഉം
എണ്ണക്കടികളൊക്കെ ഇണ്ടാക്കും
ആഹ് ഇണ്ടാക്കും വീട്ട് തന്നെ ഇണ്ടാക്കലാണ് പൊറത്തുന്ന് അങ്ങനെ വാങ്ങല് സ്പെഷ്യല് ചെല സമയത്ത് പഴം പൊരി ഇണ്ടാക്കും ചെല സമയത്ത് ഇന്നലെപ്പോ മറ്റേ എന്താണ് വട ഇണ്ടാക്കി
അതെന്താ?
അങ്ങനെ ഓരോ ദിവസം ഓരോ സാ
അല്ല അതെന്താ സംഭവം ഇപ്പ ര് ഇന്നലെ ഇണ്ടാക്കീന്ന് പറഞ്ഞത്
ഉം
ഇന്നലെ ഇണ്ടാക്കീന്ന് പറഞ്ഞത് എന്താന്ന്?
ഇന്നലെ വട ഇല്ലേ വടാന്ന് പറ
അതെന്താ?
ഗോതമ്പ് ഗോതമ്പ്മാവു ഇട്ടിട്ട് ഏഹ് അത് അച്ചില് ഏഹ് ഗോതമ്പുമാവ് എടുത്തിട്ട് അത് പരത്താ എന്നിട്ട് അത് അച്ചില് ഇട്ട് ഇട്ട് തേങ്ങേം ശർക്കരേം പിന്നെ അണ്ടിപരിപ്പ് മുന്തിരി എങ്ങന ഇട എന്നിട്ട് അയില് ഏലക്കായും കുത്തിട്ടിട്ട്
ഓ ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല
പോരിച്ചേടുക്ക
ഞാ ഇതുവരെ അത് കഴിച്ചിട്ടില്ല ഇതുവരെ അങ്ങനെ
ഏലട അയിച്ചിവോ
ആ എലട അയച്ചിന് മ
ആഹ് അതേപോലെ ഏലട ഏയ് അരിപ്പൊടിന്റെ മാവിലാ ഇണ്ടാക്ക ഇത് ഗോതമ്പുമാവിലും ഇണ്ടാക്ക അരി അരി മാവിലും ഇണ്ടാക്
ഓഹ് അങ്ങന
മാവ് ടെച്ചിട്ട് അതെ അയില് പൂവടന്റെ അച്ഛ് ഇണ്ടാവും അങ്ങനെ അമ്മ കയ്യില് വച്ചിട്ടണ്ടോ അങ്ങനെ ഇണ്ടാക്കാം എന്നി ട്ട് എലട പോലെ തന്നെ എന്ട്ട് അത് തേങ്ങേം ശർക്കരേംദേ ഇട്ടിട്ട് കോഴച്ചിട്ട് അത് അതിന്റെ ഉള്ളില് ഫിൽ എയ്തിട്ട് പോരിച്ചെടുക്ക ആവിക്കെടുക്ക ചെയ്യാം ചെയ്യാം ഞമ്മൾ അരിമാവിൽ ആവിക് വേവിച്ച് ടുത്താലും നല്ല ടേസ്റ്റ് ആണ് ഗോതമ്പ് മാവിൽ പൊരിച്ചെടുത്താലും നല്ല ടേസ്റ്റ്
അങ്ങനെ ഞാൻ ഇതുവരെ അത് കേട്ടിട്ടില്ല അതാ ചോയിച്ചത് ഇതുവരെ അത് കേട്ടിട്ട്ല്ല അതാ ചോയിച്ചത്
ആ ഹാ
ഇവിടെ അരിമാവിനെ കൊണ്ടുണ്ടാക്കും അരിമാവ് പരത്തീട്ട് പത്തിരിപോലെ പരത്തീട്ട്
ആ
ആ ഈ ശർക്കര ഇതാക്കിയതില്ലേ ബെല്ലം ഇല്ലേ അതും തേങ്ങ ഒക്കെ ഇട്ടിട്ട്
ആ ഏതലട ഉണ്ടാക്കുന്നതോ ആ
ഇതേ വരെ കേട്ടിട്ടില്ല കോതമ്പത്തിനെ കൊണ്ടുള്ളത്
ഇടെ ഉണ്ടാക്കുമ്പോ അതില് ശർക്കരിം തേങ്ങേ ഏലക്കായും മാത്രല്ല ഇടെള്ളൂ
ആ
അങ്ങനെയും ഉണ്ടാക്കാം പിന്നെ ഇങ് ഇങ്ങനെ ഇതില് ഇ ഇതില് നട്സുകൾ എന്തൊക്കിലൊക്കെ അണ്ടിപ്പരിപ്പോ മുന്ദിരോ അല്ലങ്കിൽ ബ ദാമോ
ആ അതേപോലെ തന്നെ മീനട ഇണ്ടാകുന്നത് കാണാം
ഇലട ഉണ്ടാക്കും പ്പോലെ തന്നെ ഉം പിന്നെന്ത ഉച്ചക്കെന്തേനു ഫുഡൊക്കെ
ഉച്ചക്ക് ചോറും ഈ ചക്കക്കുരുവിന്റെ ഒരു സംഭവും ബീൻസ് വറവും മോരും ആലെറ്റൊക്കെ
ചോറും പിന്നെന്തായിക്ക് കറി മീൻ ഇട്ടിയ
ക്കർ
അതാർചോ
മീൻ കറി മീൻ കറി
ഏ
മീൻ കറി
ആഹ പച്ചക്കറി ഒന്നും ഉണ്ടാവില
പച്ചക്കറി ബീൻസ്ക്കെ ഉണ്ടാവും പച്ചക്കറിയായിട്ട് വെക്കലില്ല
ഉം
അത് കൊറവാ ചപ്പാത്തിന്റെ കൂടെൊക്കെ അത് വെക്കലോള്ളൂ
ഹം
ചപ്പാത്തിന്റെ കൂടെ അത് വെക്കലുള്ളൂ
ചപ്പാത്തി
ചപ്പാത്തിന്റെ കൂടെയും രാവിലെ പൂരിന്റെ കൂടെയല്ലാം വെജിറ്റബിൾസ് ഒക്കെ ഇട്ടിട്ട് വെക്കലുള്ളൂ
ആഹ
അപ്പൊ നിങ്ങള് രാവിലെ അത്താത്തിനന്താ കഴിച്ചേ
രാവിലെ അത്തായത്തിന് ഒന്നും കയി ച്ചില്ല ഞാൻ രാത്രി ഭക്ഷണം കഴിച്ചുകെട ന്നതാ
ഓ
ഉ ഞാൻ നോുമ്പോ അങ്ങനെ തന്നെന്ന ഞാൻ അപ്പായത്തിന് എല്ലാരും വീട്ടിലെ എല്ലാരും നൽക്കണ്ടെങ്കില്േ അങ്ങനെ അത്തഹത്തിന് എണീക്കുമ്പോിക്ക വല്ലാജക്ക ഒറ്റക്ക ഒറ്റക്കെ ആവുമ്പോ അങ്ങനെ പ്രത്യേകിച്ച് പിന്ന ച കൊണ്ടന്ന ആായിക്കൂട ഉം
പിന്നെ മഴ പെയ്യുന്നുണ്ട് ഇപ്പോടാ മഴ പെയ്യുന്നുണ്ടോ
ഇല്ലല്ല ഇപ്പ ഇല്ല അപ്പൊ നല്ല വീല്ലടക്കണ്ട്
ആ ചായക്കപ്പ് ഇപ്പം കടിയൊന്നും ഉണ്ടാക്കുന്നില്ല
ഉം
ചായക്ക ഇപ്പ ഒന്നും കട ഉണ്ടാക്കുന്നില്ല
ചായക്ക് ദോശയഅങ്ങനത്തെ എന്തെങ്കിലും കഴിക്കാൻ എല്ലാരാരും ചോറൊക്കെ കഴിക്കുന്നന്ന് പക്ഷെ എനിക്ക് ചോറൊന്നും പറ്റില്ല
ഓ
അപ്പൊ പിന്നെ അങ്ങനെ എന്തെങ്കിലുംൊക്കെ ഇ ഉണ്ടാക്കിട്ട് കഴിക്കാ വിചാരിച്ചു ഏ
രാത്രി ചോറ് തന്നെ കഴിക്കല്
രാവിലെ
രാത്രി ചോറ് തന്നെ കഴിക്കല്
ഇല്ല രാത്രി ഒന്നും കഴിക്കല ഇല്ല അപ്പൊ ഇങ്ങനെ നോമ്പ് നോൽക്കാന്നപ്പോ ഇന്ന ചോറ് കഴ്ചന്നല്ലേ രാത്രിക്ക് കിടാ നത് ഉം ഇനിപ്പ ഇന്ന് എന്തെങ്കില കടികൾ എന്തെങ്കിലും കഴിച്ച പിന്നെ രാത്രി ചോർതിന്നുല്ല
ആ അവിടെ രാത്രി ചോറ് കഴിക്കും ചെല്ലാ വേറതങ്ങ ഉണ്ടാക്കും പത്തിലും ചപ്പാത്തി അങ്ങനെതെങ്കിലും
പിന്നെ
അതാനെ കഴിക്കും പിന്നെ സുഖമല്ലേ മക്കൾക്കൊക്കെ മക്കൾക്കൊക്കെ സുഖല്ലേ
ഹലോ
മക്കൾക്കെല്ല സുഖല്ലേ
എങ്ങനെ
മക്കള്ക്കല്ല സുഖമല്ലേ എന്ന
മനസിലാവില്ലേ കേട്ടോ കേൾക്ക